ആഹ് എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
നമ്മള് ഇവിടൊക്കെ ഇണ്ടേ പെരേലുണ്ടേ ആഹ് പറേയെന്ത്യേ
ജിപ്പോ കളിച്ചാമെരുണ്ടോ സെവൻസ് സെവൻസോ ഫൈവ്സോ ഏതെങ്കിലുമൊക്കെ ലോക്കല് കളിച്ചാം പോരുണ്ടോ?
ഇല്ല കൊറെയി കളിച്ചിട്ട്
ഞമ്മുക്ക് ടീം എടുത്താലോ
നീ വിടെ
നമ്മടെ ബന്ന്തമാ ഒരു ചാൻസ് ഉണ്ട് ഒരു ലീഗ് നടക്ക ഇണ്ട്
ആഹ് ആരൊക്കെ ഇണ്ട് എല്ലാരുംണ്ടോ
കൊറെ ആൾക്കാരുണ്ട് കൊറെ ആൾക്കാര് ഇല്ല അപ്പൊ സെറ്റ് ആയിട്ട ഒരു സെവൻസ് കളിച്ച അപ്പൊ അ ഏ ആൾക്കാർ വേണം ഏഴ് അല്ല ഒരു പത്താൾക്കാര് വേണം
സബ്ബക്ക് സബ്ബക് ഒരാളായി നിർത്തും
സബുക്കോ കളിച്ചില്ലേ
കളിച്ചണ്ടച്ച നമ്മള് കുറെ തട്ടീട്ട് പന്തൊക്കെ അതേ കളി കാരണം കാലിന് പരിക്കല്ലേ പരിക്കടാ കലിന് കളിന്റെ ഇടേന്ന് പരിക്കാല്ലേ
ഓ വാള ഇണ്ടാക്കൊണ്ടിരിക്കാനാ ഒക്കെ വേറെ വൈക്കോയിക്കണ
ഞമ്മളുണ്ട് പിന്നെ എന്താ വച്ചാല് ഫുൾടൈം കളിച്ചണ ഇതില് കൂട്ടണ്ട
ഏഹ്
സബ് കളി ആ ഒരു ലെവലില് കൂട്ടിയമായി കാരണം കാലിന് പരിക്കാണ്. ഓറൈൽ കൾ ചങ്ങാ ജല
ഉം നമ്മക്ക് ബാക്കിന ആവശ്യം തന്നെ
ഏ
ബയാക്കനല്ല നിന്നീനെ
ഞാൻ ബാക്ക നി പിന്നെ കൊറെ മിഡിൽ അളിച്ചീനു പിന്നെ കൊറ ഫോർവേഡ് അലിച്ചനു അങ്ങനെ ഇന്ന പൊസിഷനൊന്നുമില്ല എവിടയും കളിച്ചു
ഇത്ന്ത് കളിയാ ഏതി പോ വിശേഷ
കളി മാസ ആ കഴിഞ്ഞാ പിന്നെ കജും കാലൊന്നും ഉണ്ടാവില്ല
ഉ ആ നമ്മുക്ക് തന്നെ വണ്ടേ നാലാൾക്കാര വാരാൻ പറ്റിയ ആൾക്കാാര് വേണം
ആ
കടിച്ചാലേ ഇറക്കൂരാ ബോഡി ഇട്ട് കളിച്ചാ ബോഡി ഇട്ട് കളിച്ചാൽ വേണം
അന് പറ്റൊരാളണ്ട് എന്റെ അടുത്ത്
ആഹ
നമ്മളെ കമ്പനിക്കാരനാണേ
ഉ നിജിന്ന നിച്ചതാലും ആൾക്കാരത് നയിറ്റില്ലജ എൻന്റെറെ അവിടുന്ന് ആൾക്കാരുണ്ടോ
ഞാന ഓനെ നിൽക്കാ
ആ ഇച്ചൊരു ഇത് ആളുകൾക്കാരങ്കിലുംക്ക് കിട്ടവാണെങ്ക എടുക്കേ ഏ ഇച്ച് ഒരു രണ്ട് ബാക്ക് വേണം പിന്നെ നല്ലൊരു ഫോർറോഡ് വേണം അപ്പ അത് കിട്ടിയാൽ കുറ അടിച്ച് ഞാൻ വിക്കണണ്ട് ട്ടോ കട്ട് ചെയ്തോ എങ്ങനാച്ചാ
അപ്പ ജേതാ പുശൻ കളിച്ചണേ
മാനേജർ ആയിട്ട് ഒരു സൈഡില് കളിക്കാ
ചമയ്റ്റോ ഏ രംഗത്തക്കാണ് ഇറങ്ങേ ആഹ നമ്മള ഇറങ്ങാം ഉം നമ്മള ഇറങ്ങിയാലേ ഞമ്മള പയടച്ചക്കെ കിട്ടുള്ളു അതുകൊണ്ട് ഞമ്മളെന്തായാലും ഇറങ്ങണം
നമ്മള്പ്പന്ത ലാസ്റ്റ് അല്ല ലാസ്റ്റ് നമ്മള് ടീമെടുത്ത് എവിടുക്ക പോയത്
മ്മളോ ഞമ്മള അവിടെ എവിടെക്ക ഓർമ്മല്ല ഒരു പാലത്തിന്റെ അടിയിലാണ് അതറിയ
ആഹ് അപ്പൊ അന്റെ അവിടെ
വയനാട്
സെവൻസോ ഫൈവ് സോ
വൈഫ്സ്
പപ്നീസ്സ് അത് നല്ല അന്തസായി തോക്കുകയും ചെയ്തില്ലേ ഉം
അത് തോൽവി കളില്ണ്ടാവുടാ അയിനൊക്കെ അതിജീവിക്കാൻ പഠിക്കണം
തോലുംണ്ടാവും
സെവൻസി നമ്മുക്ക് പ്രശ്നല്ല ബാക്കി കോളു നമ്മള നോ സൈഡ് അതോണ്ട് പ്രശ്നമില്ല
ആ ഈ കളിയ നമ്മുക്ക് ചെയ്യാം വേറരു പ്ലാൻ ചെയ്താല നമ്മുക്ക് ഏതായാലും വേണ്ട നാട്ടത്തെ ചെറുകന്മാരെ വിളിച്ചാട് ടീം സെറ്റ് ചെയ്താണ് ടർഫ് എടുത്താലോ
ഞാൻ റെഡി
ഉം നമ്മക്ക് നാട്ട് നാട്ടിലെ കുറെേ ആൾക്കാരല്ലേ അർജന്റീന ബ്രസീലിയും ഫ്രാൻസ്എ പോർച്ചുഗലൊ ഒക്കെ ആക്കിയാണ് ഞനെ എല്ലാ ടീമ്
ആഹ അർജന്റീനക്ക് ടീമ് ഞാൻ സെറ്റായിക്കോളാം
ആഹ് ബ്രസീലിന്റെ ടീം ഇണ്ടാവും പക്ഷെ പോർച്ചുഗലിന്റെ ടീമ ഉണ്ടാവൂല്ല
പോർച്ചുഗലിനെ നമ്മുക്ക് വേണെങ്കി പാഠ്സാക്കി ഞാൻ ലയില ഇടാ
ആഹ് അല്ല നമ്മുക്ക് രണ്ടു ടീ ആക്കി കുളിച്ച സാധ ഐസ ആക്കട്ടോ കാരണം കൊറെ റീലിണ്ടരോ അപ്പൊ ഇപ്പൊ കൊറ സ്കൂളിൽ തോലെ കണ്ടിന് പക്ഷെ ഇപ്പൊ കൊറേ കാണ് നാട്ടിൽത്തോല
എന്താല്ലേ
അച്ചല സ്വന്തം റഫൊക്കെടുത്ത് പോവാ ജസീ അടിക്ക അല്ലടാപണ്ട് പണ്ട് പണ്ട് നമ്മള് ഇണ്ടായിരുന്നടാ പക്ഷെ നമ്മളവിട ഫുട്ബോളില്ല ക്രിക്കറ്റിനെ നല്ല പ്രോത്സാഹനം എന്നിട്ട് ഓരോ ടീ ടീ ആ ച്സ ഒക്കെ അടിച്ച് കളിച്ചിന് ഓർമ്മല്ലേ
പിന്നെ അത് കൊല്ലം കൊല്ലം ഇണ്ടാവന്നാണ് അത് ഇ കൊല്ലം ഉണ്ടായിനല്ലോ പക്ഷെ ഇകൊല്ലത്ര ആകെ ഇത് ല്ലട്ടോ ഫുട്ബോളിന് എന്തറിയോ നമ്മൾ വന്നാല് ഈ കിടന്നിട്ട് കച്ചറ ഉണ്ടായില്ലേ എല്ലാരും ഇവിടെ കൂടീട്ട് കച്ചറുണ്ടായിട്ട് തിരിഞ്ഞു പോയില്ലേ ആ ആഹ എന്താ കച്ചറണ്ടായിട്ട് പിരിഞ്ഞു പോയില്ലേ എല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എല്ലാരും കിട്ടയിക്കണം നല്ലൊരിക്കാ പിരിഞ്ഞിക്കണന്നാ പക്ഷെ ശരിക്കും പറന്നാ കച്ചറക്കാ പിരിഞ്ഞിക്കണ തോന്നുന്നുണ്ട്
ടറഫ് എടുക്ക പിന്നെ ഇ ഇന്ത
ടർഫ് എടുക്കുകച്ച കൊഴപ്പൊന്നുമ ഇല്ല ടർഫ് അടുത്താഴ്ച എടുക്കുകയാണെങ്കി ഇന്ന തന്നെ ബുക്ക് ചെയ കൊണ്ടണ്ടിട്ടോ അന്ന് ഒരു ടർഫ് എടുത്ത് ഓർമ്മ ഉണ്ടോ ടർഫ് എടുക്കാൻ നോക്കിയ ഓർമ്മുണ്ടോ
നാ പോവാൻ വേണ്ടി സെറ്റ ആയി നിക്ക അപ്പാണ് ചാമ്പിവലി ന്സിലണ്ട് നെയ്സില നെയ്സിലാണ്ട് വിളിച്ചിട്ട് പറഞ്ഞു എടാ നല്ലൊരു ടീം ബുക്ക് ചെയ്തണ്ട അപ്പൊ നിങ്ങങ്ങള് വരണ്ട
ആ അതാ പറഞ്ഞത് നേരെ ബുക്ക് ചെയ്യാ കമ്പ്യൂട്ടറില് കേയറ്റിക്കണോ നോക്കുക നമ്മളതാണ്
ആഹ എടാ ഒരു ആരംഭരാമായിന്ന ഇച്ച നാളെ നമ്മള് ഫണ്ടേ എന്റെ ഒരു ഫ്രണ്ട് അറിയില്ലേ മറ്റേ അമ്പയപറമ്പില്ലേ
ആഹ്
ആഹ് ഓൻ നാള നമ്മളപ്പം കളിച്ചു പോയില്ലേ
ആഹ് ഓലെ കണക്കൊക്കെ തീർത്തതാണല്ലോ
ഓല് ഇനീം ഉണ്ടോ ചോദിച്ചി ഇനില് അന്ന് ടീം സെറ്റ് അല്ല കീപ്പർ സെറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞാണ് നിങ്ങളിഞ്ഞീ കളിച്ചാണ്ടോ ചോച്ചി
അ കഴിഞ്ഞോട്ടെട്ടോ കാരണം ഈ കാലിന്റെ പറി കഴിഞ്ഞണ്ട് ഇങ്ങനെ റെഡി ആയണ്ട്ങ്ങറട്ട് ഇെ വരിയാണ് ഇപ്പൊ കളിച്ചറങ്ങിയാല് കാലിപ്പോ എന്താ വച്ചാല് കല്ലപ്പണ് വിട്ടിട്ടില്ല
ഓക്ക ജൂലൈ ഒരഞ്ജവുംബോ ലീഗ്ടങ്ങ അപ്പതിന് ടീമൊക്കെ സെറ്റ്,
അപ്പക്കക്കൊക്കെ കാല അപ്പ റസ്റ്റിലാ ണ് അപ്പ പണിക്കൂല്ല പോണില്ല അപ്പൊ ഇടക്ക് വല്ല പണിക്ക് പോകുന്നുല്ലാതെ കാര്യമായിട്ട ഇപ്പ കാര്യായിട്ട് ഇപ്പൊ ഡ്രൈവിങ് പണിയാണ് മാത്ര അതാകുമ്പോ നമുക്ക് മേത്തക്ക് പുടിച്ചതാ
ആഹ് അത് നല്ലാണ് അല്ല ഡ്രൈവിങ് മാത്ര അതോ അയിക്കൂടി പണിയുണ്ടോ ഡ്രൈവിങ് ഡ്രൈവർ ആയി മാ
ഡ്രൈവർ ആയിട്ട് കൊറും അല്ലാതെ അതിന് പുറത്തക്കല്ല ഞമ്മളെ ഈ ചുറ്റപട്ടത്തെ കൂടി തന്നെ
ആഹ്
ആഹ് ഹേൽപ്പറുണ്ട് വേറെ
ആ ഇപ്പ എന്താ മീനെ പേടിച്ചണ്ടല്ലേ
ഉം അപ്പൊ ഒരാഴ്ചല്ല പണി മാത്രമേ നോക്കണള്ളൂ മറ്റേതെന്താ വെച്ച നമ്മ മനേത്തെ കുറിച്ചല്ലേ കാല അളകാൻന്ന് വെച്ചാ ആ
ണ ഇപ്പട്ത്തൊന്നും കളിച്ചല്ലേ
ആഹ് ആഹ് ഇല്ലല്ല റസ്റ്റിലാണ്
ലീഗിന് സെറ്റ് ആയിട്ട് ഒന്ന് പോണം
ഉം ഞാൻണ്ട് ഞാറെഡി ആണ് ഇജ്ജ് എപ്പളാച്ചാ വിളിച്ചോ ഞമ്മള് എപ്പളും ഫ്രീയാണ്
ഞാൻ ഏതായാലും ഇട്ക്കാണ്
ആഹ് ആഹ്
അണ്ടട്തുന്ന് നാലാൾക്കാര കിട്ടും കര്തിയാട്ടൊ ഞാൻ ഇട്ക്ണെ
നാലാളെ ഉറപ്പിച്ചല്ലെ മൂന്നാളെ ഞാൻ ഉറപ്പിച്ചരാ ഒരു സ്റ്റോപ്പറും എന്താ ഒരു മിഡും മാണെങ്കിൽ ര ഒര് വിങ് ബാക്കും ഒരു മിഡും വേണെങ്കിൽ സെറ്റ് ആക്കി തരാം ആനേ ഞാ മി ഞാ മിഡ്‌ക് ഞ ഞാ ഞാ മിഡ്‌ക്ക് ന്നോളാ
ഇജ്ജെന്താ അങ്ങാടീലാ
ഞാന് അങ്ങാടീലല്ല ഇവിടെ താറവാട്ടിലാണ്
ഏഹ് ഇന്നന്താ തറവാട്ടില് പരിപാടിയോ കുറെ ആൾക്കാരൊ
പരിപാടിയൊന്നും അല്ല. ഞാൻ കൊറെ ആയി ഇങ്ങട്ട് വന്നിട്ട്. അപ്പൊ ഇവിടുക്ക് വന്നുക്കുണു. അപ്പളാണ് അന്റെ കോളെ
ആഹ് ഞാനേ ആളെ ഇപ്പതന്നെ ഇണ്ടാക്കീട്ടില്ലെങ്കിൽ പിന്നെ ആകെ വള്ളിയാവും
ആഹ് അത് നല്ലതാ കാരണെ ഇപ്പത്തന്നെ ഇണ്ടാക്കി വച്ചോ
അല്ലെ ഇപ്പ ലാസിക് വിൾച്ചുമ്പൻക്ക് ഇപ്പൊ കാലര്ത്താന്ന് പറഞ്ഞ യിഞാ ആകെ ഇതാവൂലേ
ആഹ് അയന്നാ പറഞ്ഞത് പിന്നെ സെറ്റ് ആയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി കൺഫോം ആയിക്കോട്ടോ ഞമ്മളെ കൂട്ടത്തിലുണ്ടായില്ലെ ഒരുത്തം കളിയും കളി ഒക്കെ ഇണ്ടാവുംന്നറി പിന്നെ ലാസ്റ്റ് ടൈമ്ക്ക് ആ ഓൻണ്ടാവൂല ഇജ്ജെന്തായാലും എക്സ്ട്രാ ഒര് രണ്ടാളെ കരുതിക്കോണ്ടു
ഉം അത് സെറ്റ് ആക്കാ
ആ അല്ലെങ്കി കുണ്ടാവും
ഇജ്ജെ ഞാൻ ഭയങ്കര റെങ്കിലാണ്. ഇജ്ജ് വേറെ ലീഗിണ്ടേ പറേ
ഉം ഉം
നമുക്ക് ഇട്ത്തോക്കാ
ഇന്റെ അറിവിൽ ഇപ്പ വേറെ ലീഗ് എന്താ ഇത് നടക്ണില്ല ലീഗൊന്നും നടക്ണില്ല
ആ
ഇഞ് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ഇണ്ടാവും ഞമ്മെ ചുറ്റുപാട്ട് കൂടി തന്നെ ഇണ്ടാവും
ട്ടൊ. പിന്നെ അന്റെ മാതിരി ആവൂലട്ടോ ഫുട്ബോള് നേരിട്ട് കളിച്ച്മ്പോ
ഇജ്ജ് പേടിച്ചെണ്ട ബോസെ നമ്മളൊരു കളി കൾ ച്ചും. ആ കളി നമ്മക്ക് കിട്ടിയില്ലാന്ന് കണ്ടാ പിന്നെ അവിടെ ആരും ഇണ്ടാവൂല ഒക്കെത്തിനെ ഇട്ത്ത് എറിയും
ആ അതാ . പക്ഷെ റെഡ് ഒന്നും വാങ്ങല്ലി ആളെ കൊറക്കര്ത്
ഏഹ് ഫൈവ്സാച്ചാ നമുക്ക് ധൈര്യം ഇണ്ടായിര്ന്നു ഫൈവ്സാച്ച ധൈര്യണ്ടായ്നു. റെഡ് കാർഡ് കിട്ടിയാലും എറങ്ങാൻ ആളുണ്ടാവല്ലോ
അല്ല പറയും പോലെ നമ്മൾ സവൻസു വല്ലാതെ ഇട്ത്ത് പരിചയൊന്നുല്ലല്ലോ ആകെ രണ്ടോ മൂന്നോ കളിയല്ലേ കളിച്ച്ക്ക്ണ് ഫുള്ള് സെ ഫൈവ്സിനല്ലേ പോവല്
ചെല്ലെ കളിച്ചല് പക്ഷെ സെവൻസാ ർഞ്ഞിട്ട് കാര്യല്ല അവ്ടെ
ഏ അയിന് സെവൻസർഞ്ഞാ എന്ത്ത്ത ഫൈവ്സ് ൻ്റെ ഗ്രൗണ്ട് ഫൈവ്സ്‌ലേറെ കൊർച്ച് സിക്സ് ന്ന് പറയാ ഗ്രൗണ്ടിന്റെ വല് പ്പം. അയില് സെവൻസി കൾച്ചിണെ
അവിടെന്നും ആളാണ് പറിണേക്കാ പത്തും പതിനഞ്ചും ആളൊക്കെ ഉണ്ട് പറിണേക്കാ
ആഹ് ഉണ്ടോ ലോ. ഞാൻ പിന്നെ അട്ക്ക് കളിച്ചാനൊന്നും പോയിട്ടില്ല
എന്നും ആളാണ് പറിണേക്കാ
ഉം അയ്ന് കൾച്ചാൻ ടൈമും മാണ്ടേ
ഉം ഇന്നലെ മിഞ്ഞാന്നപ്പോ ഞാൻ പറഞ്ഞ് മുപ്പത്തഞ്ച് ആളെറ്റണ്ട് നിങ്ങ നാല് ടീമ കിട്ടിയിലാനേ
ആവൂ ഇപ്പൊ ദത്തത് ആൾക്കാര് ഇപ്പ അല്ല എന്നൊക്കെ ആൾക്കാര് തീരെല്ലന്ന് പറഞ്ഞ് കേട്ടീന്ന്
ആഹ്‌ ഞാൻ പറ മുപ്പത്തഞ്ച് ആളെ പറഞ്ഞാലെ എട്ട് വെച്ച്ങ്ങാൻ എട്ട് ടീം ആക്കി മുപ്പത്തിരണ്ട് എന്നാലും മൂന്നാള് പുറത്തല്ലേ വരാ എത്രയ ഒമ്പത് ഒമ്പതും ഒമ്പതോ
ഉം
ന്നിട്ട് നാല് ടീം ആകീട്ട് കളിച്ചെന്ന് പറഞ്ഞു
ആഹ്‌ എന്നാലേ ഞാപ്പ അത് പറയാൻ വിളിച്ചാണ്
ആഹ്‌
അപ്പൊ ജ്ജ് ഞ് പണിയൊന്നും എടുത്തു കാല് നാസാക്കല്ലേ
അല്ല ഞമ്മള് റെഡിയാണ് ചെക്കന്മാരിതാ ഞാൻ ഇപ്പൊ വിളിച്ചോക്കാ എന്തേലും പരിപാടി ണ്ടോന്നാവോ ഞാനൊർപ്പെര്നില്ല
ആ ജ്ജ് ആ കൺഫേമാക്കിട്ട് ച്ച് വിളിച്ചാട്ടോ ഉം പിന്നെ എവിടേം ലീഗ്ണ്ടെ ന്ന് അറിയിച്ച്
ആഹ കായ് കൊറെ മറിഞ്ഞ്ക്ക്ണു തോണ് ണ്ട്
ഏയ് ഇങ്ങനൊക്കെ തന്നല്ലേ വൈബ്
നല്ലതാ
ന്നാ ഓക്കെ ജ്ജ് വിളിച്ച്
മങ്കടാ